ഉം എന്ത്ണ്ട് വിശേഷങ്ങള് ഉം എവ്ടെ
എന്താ പണി
പണിയൊന്നുല്ല വേർതെങ്ങനെ ഇരിക്കാണ്
ഉം നമ്ക്ക് ട്രിപ്പോണ്ടേ
ടുറോ അയ്ന് എവിട്ക്കെ യാത്ര പോണ്ടേ ആഹ് മറ്റേ കെ എസ് ആർ ടി സി യില്
ആഹ് അതായത് അതൊക്കെ സ്റ്റോപ്പാക്ണേന്റെ മുമ്പെന്നെ എങ്ങോട്ടേലും പോവല്ലേ
ഉം പോണം പോണം എന്നാ പോണ്ടേ ഉം ശെരി ഉം അല്ലെങ്കിലേ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ്നോക്കെ പറയ്ണെകാ
ആഹ് ഇപ്പൊ ഫ്രീ
ഉം പേരും തെരക്കാണ് അറിണേക്കാ ഇള്ള പെണ്ണ്ങ്ങളൊക്കെ അയില് വെലിച്ചെർണ്ടാവും
രാവിലെ പോയാ മതി
ഉം ഇച്ച്‌മറ്റേ ഇങ്ങോട്ടൊക്കെ പോവാനാ പൂതി ഉം കാട്ടുകൂടി അങ്ങനൊക്കെ കാട്ട് കൂടെ കാട്ട് കൂടെങ്ങനെ
അതന്നെ കക്കാടം പോഴിലുണ്ടല്ലോ അങ്ങന്ത്തെ പാടവുംഇതൊക്കെ ആഹ് കാട്ട് കൂടെ അയിന് എങ്ങനെ കൂട്യാളെ കൊണ്ട് കാട്ട് കൂടി പോവാ
നാത്തൂന് ബസ്സ് പോവൂലെ? കാട് പ്രദേശങ്ങളൂടെ ആഹ്. കാട് പ്രദേശങ്ങളോടെ അതലെ രസം. മറ്റേ അങ്ങാടി വല്യ രസല്ലല്ലോ? ഉം ഉം അയ്ന് ഇവ്ടെ ഒവ്ടെ കാട്ള്ളെ? കൊർച്ചിതിലങ്ങനെ പോയാ കാടെത്തൂലേ?
തെക്കിലേക്കോ.
ഉം. അങ്ങനെ പറ്റോ?
അപ്പോ എന്താ പറ്യാ താമസിക്കലൊക്കെ വാണ്ടിവരൂല്ലേ താമസിക്കലൊക്കെ വാണ്ടി
അങ്ങനെണ്ടോ? ആ ബസ്സെപ്ലാ തിര്ച്ച് വര്ന്നേ അപ്പ വരാൻ പറ്റൂലേ? ആ ബസ്സ് തിര്ച്ച്ണ്ടാവൂലേ? നോക്കണ്ടിരും എങ്ങനെന്ന്ള്ളത്. ഉം ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണാലോ.
ആഹ് കാണ്ണത് ആ കൊറ അപ്പർ ത്ത്ള്ളതല്ലേ കൊറേ തെക്ക്ക്ക് ള്ളതല്ലേ?
ല്ലെ ഉം ഉം.
അവടെ ഒരീസം കൊണ്ട് നടക്കോന്നറീലാ. ഞാനെ മ് മ് റിതനോടറ്ഞ്ഞേ
ഓളെ റെനൂന് കോഴപ്പല്ലല്ലോ ഇങ്ങളിന്നലെ പോയിട്ട് ഇജ്ജ് ആരെയും കൊണ്ടയ്ട്ടില്ലല്ലോ?
ഇല്ല. ഞാ ഓളോടർഞ്ഞു ന്നാ ഞങ്ങള് മൂന്നാളും ട്രിപ്പോവാണ് കുട്യാളൊക്കെ ഇങ്ങള് നോക്കിക്കോണ്ടിഅർഞ്ഞു. ഉം.
കുട്ടികളൊന്നുല്ലാ
ല്ലാതെ വിട്ടോട്ട് കുട്ടികൾ ട്രിപ്പ് ഉം ഉം. അപ്പോ
അഅല്ല ഓൽക്കൊയപ്പൊന്നുണ്ടായില്ലാ അയമു
അയ്മ ഏ ഏ ഇല്ലാ കുട്ടികൾക്കൊരുകൊഴപ്പുല്ല.
ഇച്ച് പോണഴപ്പല്ലാ എവ്ട്ക്കാ പോണന്ന് ചോയ്ച്ചില്ല?
അത് ഓക്ക് ഇഷ്ടാണേ ജോലിക്കോണത്.
ഐമക്കോ?
ഉം.
ഏ സപ്പോട്ടാങ്കി സുഖായല്ലോ.
പൈസട്ടൂലേ. താണ് മറ്റോനോ? മറ്റോന് കൊയപ്പൊന്നുല്ല വരുമ്പോത്തേംകൊണ്ടര്ണം. ഉം ആ അൻ്റത് കണ്ട്ട്ടേ.
ആഹ്. മ സൈലാന്റീല് കൊഴപ്പണ്ടായില്ലല്ലേ.
ല്ലേ. ഉം ഇല്ലല്ല ഓളത്തിന്‌കൊഴപ്പല്ല.
ഞാൻ കര്തി ഓനുകൂടില്ലേന്യല്ലോ അവ്ടെ ന്ന്ട്ടും കൊയ്പ്പല്ലലെ ഓണ്ടാമ്പോ പിന്നെന്താലും നിക്കും.
ഉം ഉം ശെരി. ഉം അത്രീം നേര്ത്തെർങ്ങില്ലേനൊ? ആഹ് ഞങ്ങള്പ്ല എർങ്ങയെ ഞാനെ ആറെമുക്കാൽന്ന് എറങ്ങീക്ക്ണ്.
ആഹ് അപ്പൊ ഓലോനീച്ചിട്ടന്നെ ല്ലല്ലോ?
അയിമ്മകാണാവാണ്ടി നീ ഓ കുട്ടിക്ക് കാണാമാണ്ടി നീച്ചീന്
ഏഹ്
പോണത് കാണാൻ ആഹ്
ഉം
ഇബടന്ന് നേ അങ്ങട്ട് നേരിട്ട് ബസ്സക്കണ്ട് രാവിലാമ്പ പിന്നങ്ങന പോവാന്ന് ചാരിച്ച്കാണ്ട് അങ്ങന പോയി
ഉം
ഉം ഏതായാലു നോക്കാ ചോറൊക്കെ
ഉം
ചോറൊക്കെത്ത ചോറൊക്കെത്താട്ട് വെച്ചെ
എന്ത് ചോറ് അതൊക്ക ഓ ഓട്ടൽന്നിന്നണ്ടിരും
ആഹ്
അല്ലാതെ ബസ്സില് കൊണ്ടാവാൻ പറ്റില്ലല്ലോ
ഉം തെരക്കാണന്നൊക്കെ പറയുന്നേക്കാലേ
ഉം
ഉം അല്ലെങ്കി അമ്മക്ക് പെരിലെത്തിറ്റേ അങ്ങനെ പറ്റോ പെരിലെത്തിറ്റ് മ്മക്ക് ജോലി കാണറിന്നർഞ്ഞ് പോയാലോ ഉം ഉം ണ്ട് കുട്ട്യളോട് പറയതെ പോകെ ആഹ് ജോലിക്കാണറിയണം ഉം ഉം പിന്നെ കൊണ്ടായാലും കതിട കൊണ്ടോട്ടല്ലെങ്കിലും കതിേട അല്ലേ
ഉം കൊണ്ടായാ തിർക്ക്പ ഗതിളൂ
ഉം അന്നേനെ പോയ്പൊക്കല്ല സുഖേന്
തെരക്കില
ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ ഒറ്റയ്ക് ഇങ്ങനെ പോര്നെ
ഉ
ഉം ഉം ഉം പക്ഷെ ഒറ്റ ബസ്സാവണംട്ട അത് ഒറ്റ ബസ്സേന്
ആഹ്
ഉം ഉം പിന്നെതായാലും നോക്കാം ഉം അവിടുത്തെ ചോറും കൂട്ടാനൊക്കായാ ചോറ് വെന്ത്ട്ടില്ലേനി കൂട്ടാന് നല്ല രസണ്ടേനി
വെന്ത്ട്ടില്ലാന്നോ
ഉം അരി കടിച്ച ചോറില്
അത് ഇങ്ങനെ ബൊഫേ പോലെന്നു
ആഹ് ശരിക്കാനും അനൊക്കെ നമ്മക്ക് പിന്നെ പിന്നെ വാങ്ങാം
ഉം
ഇരിക്കാനു ഇതിനൊക്കെ സ്ഥലുണ്ട് ഉം ഓള് മോള് ഓക്ക് പനിയന് പനിയനെ വന്നോളു ആഹ് അപ്പൊ ഒരു നല്ല വാണ്ടി വരില്ലല്ലേ മ്ഹ് ഞാ വരുമ്പോത് ഇല്ലേ
ആഹ്
ഉം
അ
മ്ഹ്
പിന്നെ വേറെന്താ ഇജ്ജ് പറഞ്ഞ പോൽത്ത ട്രിപ്പ് ഈ പറഞ്ഞ പോലെ കുട്ടികളൊന്നും ഇല്ലാതെ പോവാൻ പറ്റോ ഉ
നാളെന്നാ
വേറെന്തരോ അയിറ്റങ്ങ്ക്ക് ആഹ് കൊറേ നേരം ബസ്സീരുന്നാ
ആഹ് അതും ഇല്ല കൊറേ നേരം കുട്ട്യളേം കൊണ്ട് നിന്നാ ചന്തി എന്നാ ട്രെയിനി പോയിട്ടന്നേ റബ്ബേ ശ്ശൊ ഒറ്റക്ക് ഇരുത്താനായിട്ട് എന്തെയ്യണം മടീലിരുത്താൻ ഞാനെ അറേഞ്ചേയ്ത്ക്കണ്
ഉം
അറിയില്ല എന്നാ എന്തിയേ അവൻ പറയുമ്പോ ഇമ്മള് കാറിലൊക്കെ അങ്ങനെ പോകുമ്പോ പറയും എത്തെണ്ടേല്ലൊ അല്ലേ ഉം അപ്പൊ കാറിലെ പോവുമ്പോ മടീല് ആഹ് ഞങ്ങളേന്നും കൊഴപ്പ ഉണ്ടാക ആ ട്രെയിനിന് പോയപ്പോ എന്താ പറയാ എത്താനന്നെ
ഉം ഉം
ഉം ഉം
അതാണ്
എവിടെക്കെങ്കിലും ഒന്ന് പോവണം
മ്ഹ്
ഇജ്ജ് അടുത്താഴ്ച്ചേ പിറ്റത്തെ ആഴ്‌ച്ചേ അടുത്ത ആഴ്ച മ്ഹ്
എന്താ മന്നം ജയന്തിയോ
ഉം ഓൽക്ക് ഏഹ് പിറ്റത്തെ ആഴ്ച്ച റേഞ്ച് വരുന്നൊരു
ഉ റെയിഞ്ച് ഉണ്ടല്ലൊ
ഏഹ്
ആർക്ക്
മറ്റോര്ക്ക് മദ്രാസിന്ന് റേഞ്ച് ആഹ്
ആഹ്
പന്ത്രണ്ടാന്തി
ആഹ്
ഞായില്ലാതെ എന്നാച്ചാ അറിയില്ല
ഉം
ഉം ഉം ഏതും
ആഹ്
ഏതായാലും നമ്മക്ക് നോക്കാം
മ്ഹ്
മ്ഹ് കാലാവസ്ഥ വേറെ കൊഴപ്പല്ല അല്ലാതെ മഴേന്നും ഇല്ലല്ലോ അല്ലേ ഉം ഇല്ല അയിന്ള്ള ടൈമാവുമ്പളേക്ക് മതിയെടാ
കാരണം ബസ് ആകെ മുടീടും പിന്നെ ഒന്നും കാണാൻ പറ്റൂല ഏഹ് പിന്നെ കൊടയും വടിയൊക്കെ പിടിച്ച് പോണ്ടി വരും ആഹ്
ആഹ് ഉം എല്ലാരും പറഞ്ഞ് ഇന്നലെ ഞങ്ങള് ബസ്സിന്റെ അവിടെ പോയപ്പോ മനുഷ്യൻ പറയണ്ട് അതിലൊന്നും കേറണ്ട പേരും തിരക്കാ കാര്യം പണ്ടങ്ങൾ ഞെക്കി കൊല്ലും എന്നൊക്കെ പറയും
ആ
ഹമാണെ ആണുകള് കേറല്ല ഇണ്ടാവലേ
ആഹ് എന്താറിയോ ആണുങ്ങള് ആണുങ്ങൾ ആകെ തെക്കി തെർക്കു പെണ്ണുങ്ങള് ആകെ കെ എസ് ആർ ടി സില്
ഉമ്മ് ഉം അങ്ങനൊക്കെയാണന്ന് പറയഞ്ഞേക്കാ മനസ്സന് ഇട്ടോട് ചെന്നപ്പോ ഞങ്ങടെ പ്രിയദർശിനി ഉണ്ടോന്നൊക്കെ ചോദിച്ചന്ന്
ഉം
ഉം ഇപ്പൊ അയാള് പറഞ്ഞു അതിലൊന്നും കേറാൻ നിക്കണ്ടാ തി തിക്കി തിരക്കി തിക്കി തിരക്കി നര വ നോക്കിട്ടുണ്ടോന്ന് പിന്നെ കുറെ നേരം നിക്കാൻ പറ്റൂലല്ലോ നമുക്ക്
ഉം
വന്നാല് വിറ്റാമ്പോതിന് എത്തണ്ടേ
ഉം
ശനിക്ക് നല്ല രസമായി തോന്നിട്ടോ യാത്ര രസല്ല മറ്റോക്ക് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കേറാല്ലോ അതുകൊണ്ടേ
ഉം
വേറെന്തൊക്കെയാ വേറെന്താ കുഴപ്പൊന്നുല്ല ഉം
എന്തായാലും ഒന്ന് പെട്ടെന്ന് തീരുമാനമാക്ക
ഉം ആയിക്കോട്ടന്നാല്
ഉം ന്നാ ആയിക്കോട്ടെ